ഹലോ
ഏഹ് ആഹ് കേൾക്കണ്ട്
എന്തൊക്കെണ്ട് വർത്താനൊക്കെ
നല്ലവർത്താനം
ഉം മക്കളൊക്കെ ചീച്ചില് മാറിയോ
ആഹ് ചിച്ചില് മാറി ആഹ്
ഇപ്പൊഎന്താ പണിയൊക്ക്
ഒൽക്ക്ത് മുട്ടായി ഇങ്ങനെ കിട്ടണ ഏതൊരു നേര ഉം ഉം അതാന്ന് മുട്ടായി ഇങ്ങോട്ട് ഒയ്യാൻ പാടില്ല
ഫുഡൊന്നും കഴിക്ക്ണോട്ത് ബേക്ക്ക്ക് അയ്ക്കാരം
ഉം ഉം ഫുഡ് കയ്ച്ചിട്ടന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഈ മുഠായി തിന്നാൽ തന്നെ ഫുഡിന് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ
ഉം പിന്നെ ഇടക്ക് വേറെ വിശേഷങ്ങളൊക്കെ പുതിയതായിരുന്ന വിശേ ഏഹ് പിന്നേം പോയത മുട്ടായെങ്ങാ പൊയതെയ്ക്കാരം
ഉം മുട്ടായെങ്ങാൻ പോയത പ്പഅത് തിന്ന് ഇപ്പോ തീരും ഇന്നിട്ട് ഇഞ്ഞും പോണ്ടിരും അങ്ങനെയണ് ഏ എടുത്ത് പീട്യണ്ടാവുമ്പോളേയ് ആഹ് ആഹ് എട്ത് പീട്യണ്ട ഭയങ്കര ബുദ്ധിമുട്ടാ അതെ.
പിന്നെന്തൊക്കെ? മയ.
അത്രെള്ളൂ മഴയേ ഉള്ളു ഇപ്പൊ രണ്ട് മൂന്നാലിസായിട്ട് മഴന്നെ ഉള്ളു
മയന്നെ ഉള്ളൂലെ
ആഹ് മയ ഇല്ല വിചാരിച്ചീനെയ് പക്ഷെ ഇപ്പൊ മയ അതെന്നെള്ളു ഇണ്ട് പൊറത്ത്ക്ക് ഇങ്ങട് എറങ്ങാ വെയ്യ മായ പെയ്താ തന്നെ ഒരു ഇതല്ലെ ചീ
ചിച്ചിലും കാര്യങ്ങളൊക്കെണ് മയ പെയ്താ പിന്നെ മക്കക്ക് മക്കളോ അടങ്ങി നിക്കൂല ഔത്ത് ജല
ഏഹ് അതെ.
പിന്നെന്തൊക്കെ ചക്കിം മാങ്ങിം.
ആ അതൊക്കെ കയ് ഞ്ഞൂ അവിടെ ഇവിടെ ഇണ്ടേനെ ഇപ്പ ഇല്ലോട്ടോ ഇപ്പൊ ചക്ക അവിട ഇവ ടൊക്കെ ങ്ങനെ ഇണ്ട് ടേ ക്ഷെ മാങ്ങ കൊറവാണ് മാങ്ങ ഇല്ല മാങ്ങ. ഇല്ല ല്ല വള്ളർങ്ങ്യ ചക്കാവുമ്പളേ.
താവുല മയ പെയ്യുണോണ്ടെ.
ആഹ് വള്ളർങ്ങുയേ പ്പ ത് പിന്നെ രസണ്ടാവകല മഴ പെയ്യണെന്റെ മുന്നത്ത്-
മഴന്റെ മുന്നെ കിട്ടണം ന്നാ പിന്നമ്മക്ക്. ര ടേസ്റ്റു. ണ്ടാവും പിന്നെ കയ മയന്റെ മുന്നേർഞ- പ്പാ നോമ്പിന്റെ അതിലൊക്കെല്ലേനധികം. പിന്നെ നോമ്പെയിൻന് ഇപ്പ മയീം പെയ്തൊക്കെ വെള്ളർ ങ്ങി മാങ്ങന്റെ സീസൺ വടക്കന്ന മാങ്ങ പോയി മാങ്ങക്കെണ്ടേനി അഒക്കപ്പൊ. ടേസ്റ്റും കൊറവായിരിക്കും.
ആഹ്
പിന്നെന്തൊക്കെയ വേറെ വിശേഷങ്ങൾ ഫുഡൊക്കായോ?
ആഹ് ഫുഡൊക്കായി മാഴ.
തൊക്കൊന്നായ്ട്ട് വെക്കലായിരിക്കും രാത്രികക്ക്. ച്ചക്കുള്ളൊക്കൊന്നായ്ട്ട്.
അതെ പിന്നെ വൈകുന്നേരം അയി നൊരു നിപ്പ് നിക്കാൻ കയ്യൂ ല്ലേയ് അഹ് ഉണ്ടാക്കുമ്പൊ ഒക്കെ ഉ ണ്ടാക്കും
നന്നായിട്ടണ്ട് വെക്കും
കുളി കഴിഞ്ഞതിന് മുന്നെ എല്ലാ പണിയണ്ട് തീർക്കും കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു പണീം ണ്ടാവില്ല
അതെ കുളി കഴിഞ്ഞാ പിന്നെ ഫ്രീ ആവണം
ഫ്രീയാവണം.
പന്നെ പണിട്ക്കുമ്പതൊര് പ്പാ ധ്യാനവാ വൈന്നാരം ഫുഡൊക്കൊന്നായ്ട്ട് വെക്കാണെങ്കി പിന്നെ വൈന്നാരം പിന്നെ. അതു മതി മക്കളൊക്കെ സ്കൂള് പോയോ പോണോ ലായിരിക്കും
ആഹ് രണ്ടാള് പൊയ്ക്ക്ണ് രണ്ടാള് വടണ്ട് അർഞ്ഞ് പീട്യേക്കോയ്ണ് പ്പൊ.
അട്ത്തന്നെ പീട്യ ണ്ടേര്ക്കും.
പീടി ആ അട്ത്ണ്ട് അതോണ്ടെന്നെപ്പ ഈ ബുദ്ധിമുട്ട് ട്ട് പ.
ആഹ് അതന്നെ അവക്ക് വേണ്ടി ര്ന്ന ഓല് പായും അട്ത്ത്ണ്ടായാലും കത്യേടാണ്.
ഗതികേടാണ്
ഇല്ലാഞ്ഞാ ലും ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ത് സാധനം വാണം ന്ന് വെച്ചാല് കിട്ടുല്ലാ ണ്ടായാലും ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അയെന്തരുതിനും നല്ലതിനൊരു ചീത്തേം ണ്ട്ന്നറയണ മാതിരി.
ഉംഹും ഒരു കേറ്റത്തിന് ഒരെറക്
എറക്കണ്ട് ആഹ് ആ അതന്നെ അല്ലതെന്ത് കണ്ട് എന്നാലും അയ്ന് ഇങ്ങേപ്പറത്തെന്തെങ്കിലും കേടുണ്ടാവും അതേ പോലെ അങ്ങനൊക്കെന്നെണ് ഞാ അ ട്ത്ണ്ടായാലും പ്രശ്നല്ല ഇല്ലേഞാലും പ്രശ്നാണ്.
അതെ. യാത്ര പോവാൻ ണ്ടോ
ആഹ് യാത്ര പോവല് ണ്ട് ഇപ്പൊ ര ണ്ടീ സം രണ്ടു മൂന്നൂ സം മുന്നേ പോയിന്നൂ ഊട്ടിലെറ്റെ ഒന്ന് പോയി പോന്നു വെറുതെ പോവൂല തണുപ്പാണ്
ഓ ഓഹ് അപ്പഴ പൊതുവേ തൺപ്പിന്റെരു താണല്ലോ കാലേ.
ഇപ്പാണ് അപ്പൊ പോയെ ഓ മക്കളൊക്കെ എറ്റ് തണുപ്പ് അധിക ആവുമ്പോ മക്കൊക്കെ അയ്നോ പോയിം ചെയ്ത് കോട്ട് ഒന്ന് ഇട്ക്കാ മർന്നോയി പെട്ടെന്ന് പുള്ള പോക്കായിര്ന്നു. അപ കോട്ട്ട്ക്കാ മർന്ന് അപ്പം അവിടെത്തിയപ്പ പെരും തൺപ്പ് വണ്ടീന്നെർങ്ങാ- കയ്യണ്ടേ? ഏതായാലും പോയതല്ലേ കാണണ്ടെച്ചു, കണ്ടതാണ്, എന്നാലും ഫെമിലി ഒത്ത് പോകുമ്പോ ചങ്ങായിമാരുണ്ടേരുന്നു. വേറെ ചങ്ങായിണ്ടെർന്നു ഉം ചെങ്ങായിമാരും ആ കുട്ടിയാക്കും വല്ല്യോല് രണ്ടാക്കും വല്ല്യന് രണ്ടെണ്ണം ണ്ട്.
അതേ
ഒല്നല്ല കളീല് ഇമ്പല് ചെറീറ്റങ്ങളാണ് മൂന്നു വയസ്സായതല്ലെ മറ്റോള് ആ മ മറ്റോന്റേന് ഒന്നിന് രണ്ട് വയസ്സ് ഒന്നര വയസ്സായിട്ടേള്ളൂ. ഒലൊക്കെ ചെറിയ മക്കളല്ലേ നമ്മള് കോ ട്ടെടുക്കാനും മറന്നൂ കെതെട്ട് നല്ല തണുപ്പാ ഹാവൂ സയ്ക്കൂലാ വെല്ല്യോര്ക്കെന്നെ വയ്ക്കൂല വെറച്ചിട്ട് പിന്നെ വല്ലാന്ന് കാണാൻന്നിന്നീല്ല വേഗങ്ങട്ട് നാട്ട്ക്കന്നെ തിരിച്ച്
ഒരു ദിവസത്തിന് പോയതെയ്കക്കാരല്ലേ?
വണ്ടെ ട്രിപ്പടിച്ചാ പോവണ പറയണ്ടേ അന്ന് വണ്ടേ ട്രിപ്പ് അടിച്ചെ
അതെ എപ്പള ങ്ങള് പോയി വന്നു?
രാവിലെ രാവിലെ അഞ്ചരക്ക് ഇറങ്ങീണ് അഞ്ചുമണിക്ക് എറങ്ങാണ്റഞ്ഞു അഞ്ചരക്കെറങ്ങിയണ് ന്നാല് അ അഞ്ച അഞ്ച് മണിക്കെ പോവാ ന്നെ. എണീറ്റപ്പ മൂന്നരക്കെണീറ്റ് നാലണിആയി മക്കളൊക്കെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണ്ടേ പിന്നെ
അതെ.
മൂന്നരക്കെണീറ്റ് നാലര അഞ്ചുണി ആയപ്പോത്തേന് പോയി. അതന്നെ ചെറിയോള് എണീറ്റ് ഭക്ഷണോ ന്നും കഴിച്ചിട്ടില്ല. ഓള് പിന്നെ പോണ വഴിക്ക് ഫുള്ള് ച ർദ്ദിയാനി ഇപ്പ ഒള്ള ഇതൊക്കില്ലാതെ, കൊണ്ടോവാം ആണ് യാത്രയെ കുട്ടികളുവായിട്ട് യാത്ര കുട്ട്യോള് ആയിട്ട് യാത്ര ശരിയല്ല നമ്മളെവിടെയാവുമ്പോ എന്താപറയാ, ഞാൻ എപ്പളും പറയും പോകണ്ടാന്നു. യാത്ര ചെയ്യുമ്പോ ഈ കുട്ടികൾ യ്യൊ റങ്ങുമ്പോള് മോക്കകെ തിയങ്ങു ക്ഷീണം പിടിക്കാണ് ഞങ്ങള് പറയും ഇനി അടുത്ത ത്ത പോക്ക് പോവാണെങ്കിൽ റിസോർട്ടേക്ക് പോവ്വ. റിസോർട്ടക്ക് പോകുമ്പ അത്ര ബുദ്ധിമുട്ടല്ല നമ്മള്അവിട സ്റ്റേ ചെയ്യല്ലേ അപ്പ കു ട്ടിയക്കൊന്ന് മണ്ടി പായാനോ അങ്ങനെ ആയാസത്തിനൊക്കെ ഒരു സൗകര്യം ഉണ്ടാവുമല്ലോ ഇതു ഇപ്പൊ ഇങ്ങനെ യാത്ര ആവുമ്പോ കുട്ടികളും ക്ഷീണിക്കും
നമുക്ക് കാണാനും കഴിയൂല വെറും യാത്രന്നേക്കാരം
യാത്ര ആയിരുന്നു, പക്ഷെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെങ്ങനെ കണ്ട് അടിപൊളി സ്ഥലങ്ങളാ സ്ഥലങ്ങളൊക്കുഷാറായിട്ട് കണ്ടോ. യാത്രകൂടുതലുണ്ടാവും യാത്ര ണ്ടാവും കുട്ട്യാള് ക്ഷീണിക്കും ഏടെയെങ്കിലും സ്റ്റേ ആവുമ്പോ നമ്മൾ അങ്ങട്ട് ആ അവിടുന്ന് സ്റ്റേ ആവുമ്പോ കുട്ടികള് നമ്മള് വീട്ടിത്തെ മാതിരി മണ്ടിപ്പാ യുമ്പം ഓരിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതിപ്പോക്ഷെ ഇങ്ങനെ യാത്രചെയ്യണ്ട് മകള് ചെറിയ മകള് ചർദി ഒന്നും ഉണ്ടാവില്ല ഞങ്ങളെടക്ക് പോവലുണ്ട് ഛർദി ന്റെ പ്രശ്നംണ്ടാവില്ലപ്പൊ ഈ രാവിലത്തെ പോക്കായപ്പളേ ഫുഡ് കഴിക്കാണ്ട് പോയതാണ് ഫുള്ള്ചർദി ന്നെ എത്തും പള്ളേല്ലല്ല ഒക്കെ അങ്ങോട്ട് വള്ളം മാതിരി പൂരാ
ഉം
അങ്ങനെ കുറച്ച് ഗതികെട്ട്
ഇവിടെന്റെ മക്കളങ്ങനെയ. ഭയങ്കര ഛർദിന്റെ ആൾ ക്കാരാ യാത്ര അവൾക്ക് പറ്റുകേയില്ല. ഉം എവിടെ ക്ക് പോയാലും ഓരു ഓരു ച്ചർ ദ്ധിക്കും.
ഉം
മോന് രണ്ടാമത്തെ മകന് എവിടെ ക്ക് ഒനെകൊണ്ടായാലും ഓന് ചർദിയ അതുകൊണ്ട് നമുക്ക് പോവാള്ളരി തില്ല
ഇതങ്ങനെ ഉണ്ടാവലില്ല ഇപ്രാവശ്യം എന്ത്യാ ഭയങ്കര ഛർദി വല് ചെറിയൊരു വണ്ടിന്ന് ഇങ്ങനെ കവറ് വാങ്ങി വാങ്ങി കവറ് വാങ്ങി കവറ് മുയുവൻ കഴിഞ്ഞു പിന്നെ മ്മള് സാധനം വാങ്ങിയ കവർ മൂ ത്തോൾ വെറുതെ ഇങ്ങനെ എന്താലെ രാവിലത്തെ ഫുഡ് ശരിയാവാ ഞ്ഞുണ്ടാവല്ലോ പള്ളേല് പിന്നെ എന്തേലും ചെന്നാ ഗ്യാസ് യേറും വിശ്യം അങ്ങനെ ഏതാലും കൊഴപ്പില്ലാതെ പോയി വന്ന് രാത്രി പന്ത്രണ്ട ണ്ണിആയി ണ്എത്തിയപ്പം പിന്നെ ഓ ഓ അന്നത്തെ ഫുഡ് മുയി പോക്കും കാര്യമായിട്ട് ഒന്നും ഇല്ലേന് പിറ്റേന്ന് രാവിലെയാണ് പിന്നെവീ ട്ടി ലാവുമ്പോ നമ്മ സൗകര്യത്തിനങ്ങനെ കൊടുത്ത് റെഡിയായി
അത് അല്ല വീട്ടിലാവുമ്പോ ഞ മ്മ ള് നമ്മ സൗകര്യത്തിനുസരിച്ച് കൊടുക്കല്ലോ ഒട്കെപോവാണെങ്കിൽ ആ കുട്ടിയാക്കൊരു ദഹി ക്കാരം കുട്ടികൾ തിന്നാ കൂട്ടാ ക്കൂല അപ്പൊ പിന്നെ നമുക്ക് നേരം ഉണ്ടാവൂലാനായിട്ട് നമ്മള്
ആഹ് ഓര് ഇങ്ങനെ പോകുമ്പോ നമുക്ക് ടൈം കിട്ടൂല്ല കാരണം ഈ കുട്ടിയാ ളുണ്ടാകുമ്പോ നമ്മക്ക് കുട്ട്യാളെ കാര്യങ്ങൾ നോക്കുമ്പോം നമ്മള് യാത്ര അങ്ങനെ റെഡി ആവില്ല കുട്ട്യാളെ കാര്യം മിറങ്ങി കയറി ബാത്റൂം കയറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നെ നേരം
എത്തിരിയാ അങ്ങനെ
പൊരലെത്തുംമാണം തിരിച്ച് പോരാനുള്ള ബ സ്റ്റേ ആവുമ്പോ അത്ര പ്രശ്നമല്ല തിരിച്ച് പോരാനുള്ളലാആകുമ്പോക്ക് അവിടെ എത്തിരു നാട്ടിലക്കെത്തി. നേരംമ്പള്ത്താ ഹസ്ബൻ്റലൊക്കെ പണിക്കോഡിയോ ലാലേ
ഉം
അപ്പൊ പിന്നെ ടൈം ഉണ്ടാവില്ല കറങ്ങാൻ കൊറച്ച നേര ഒന്ന് കണ്ട പോലും പിന്നെ നമ്മള് ട്രാവലറൽ അങ്ങനൊക്കെ പോക്പ പിന്നെ ഓനക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇതാമ്പോ നമ്മള അതില ഇങ്ങനെ പോ കൂട്ടത്തിലാവുമ്പോ അത്ര പ്രശ്നം തോന്നുല്ല പിന്നെ കാറിലൊക്കെ ആവുമ്പള പിന്നെ കുട്ട്യാ കൊക്കെ പാട്ടിനനുസരിച്ച് കളിക്കാനൊന്നുംകയ്യൂല്ലല്ലോതാവുമ്പോ കഴിയില്ലോ ട്രാവലർ ബസ് അതല്ല എൻജോായ്മെന്റ് ഉള്ള ടൈമ അല്ലേ ഇവ ടാവലറിൽ അങ്ങനെ പോയിട്ടില്ല ഇരുന്ന് ഇര് ന്ന് ചടക്കും പൊറും ഊര്യംഒക്കെ വേദനവും രസാ ആണ്ഫാമിലി ഒന്ന് ഇറങ്ങാണ്ട് നമ്മളക്കെ എൻോയ്മെന്റ് ചെയുമ്പോ രസ റസാണ് കുട്ടികളെ ഉറങ്ങണലേക്കാരം അപ്പൊ ചെറിയലും വല്യോ ഓലും ഉറങ്ങണ ക്കാരം ആവും ഭർത്താക്കന്മാർക്ക് അത്ര പ്രശ്നം ഉണ്ടാവൂല്ല ഓൽക്ക് നല്ല സുഖക്കാരം ഒരാൾ വണ്ടി ഓട്ടാഒരാൾ മുന്നിൽ മുന്നില് കുട്ട്യാളെ അങ്ങനെ ഇരുത്താനും പറ്റൂലല്ലോ ഇപ്പത്തോര നിയമങ്ങളെ പിന്ന വേറെ എന്തൊക്കെ വിശേഷങ്ങള് ഇങ്ങനെയൊക്കെയാണ് ടൂറ് പോവലുണ്ട് ഇടക്ക് ഇങ്ങനെ പോകും
ഉം ഞങ്ങള് പോവല് കൊറവാണ് ഞാ പാറഞ്ഞിലെ ചർ ദി ണ്ടേയ് ന്തൊര്താണ് ഇതാ അ ക് ങ്ങ നൊരു പോകും ദൂരെ ഇങ്ങനെ പോവാൻ കയിയൂല അടുത്തക്ക് ഇങ്ങനെ പോവും
അതെ. ഫാമിലി ആവുമ്പോ അങ്ങനെ പോണതാ. പിന്നെ ഞാൻ പറിം ഇവിടെ അടു തൊക്കെ അമ്മക്ക് ഇട്ത് എവട്കേലും പോക. കുട്ടിയേ ളിയായിട്ട് ദൂരൊന്നും പോവല് നടക്കൂല.
അടുത്തൊക്ക ആവുമ്പോ നമുക്കൊന്ന് ഇറങ്ങി കേയറാ കുറച്ചേരം ഇത് ഇങ്ങനെ യാത്രാ ന്നാവുമ്പോളേ ച ടച്ചും പോവും രസമാണ് പക്ഷേ കു കുട്ടികളൊക്കെ കൂട്ടത്ത് പോവുമ്പോള് ഒറ്റക്ക് സ്റ്റേ ചെയ്ത് നേരത്തെ പറഞ്ഞൽ സ്റ്റ ചെയ്ത് പോക്മ്പോ അത്ര പ്രശ്നം ഒന്നും ഉണ്ടാവൂല
അതെ
സ്റ്റേ ആവുമ്പോ ഒട്ക്കങ്കിലൊക്കെ പോകും മാണം ഇങ്ങനെ ആഹ ആഹ് എല്ലോട്ത്തും ണ്ട് അനങ്ങാ പോക്ക് ടൂറ് എല്ലോട്ത്തും എലോടത്തും ടൂറിസ്റ്റ് പ്ലേ പ്ലേസ് ആണല്ലോ ആന്ന്. എല്ലോട്ത്തു ഈ എൻജോയ്മെന്റ്ള്ള പ്ലയ്സ. അ ന്നൊക്കെ മ്മക്ക് വൻ ദൂരെ പോണ്ടിനി. ഇപ്പല്ലൊ നപ്പളെ സ്റ്റോപ്പില് സ്റ്റോപ്പില് സംഭവങ്ങൾ കാണാനന്നല്ലതുണ്ട്.
മറ്റെ അതന്നെ എടെ എവിടെ ദൂരെ പോവണ്ടീനി പ്പ അങ്ങനെയൊക്കെ ചെയ്യാന്. ഇപ്പ അമ്മളെ അടുത്തടുത്തുള്ള ഓരോ സ ഓരോ..
അതെ.
പാർക്കും.
ഇപ്പല്ലോട്ത്തും അതന്നല്ലേ. ഇപ്പൊ ദൂരം പോണ്ട ആവശ്യല്ല. കുട്ട്യോൾക്കൊന്ന് എൻജോയ് മെന്റ് അപ്പ മുറ്റത്തന്നെ ഉണ്ടാവും.
അതെ
അല്ലെങ്കിൽ ഒന്നാണ്ട് വണ്ടി കേറിയാ മതി. വല്യ ദൂരൊന്നുല്ല. റ്റത് എവിടേ പോണ്ടിന്ന്. ഇവടത്ര ഞങ്ങളൊക്കെ അയ്ക്കു ടൊക്കെ ഞങ്ങളൊക്കെ ദൂരെ പോവല.
ഉം. ഞങ്ങളങ്ങനെന്നേനി. ദൂര
പോവലേനി. ഇപ്പ നമ്മള അടുത്തടുത്ത് തന്നെ ണ്ട്. അപ്പൊ മക്കൾക്ക് എന്താ ആവസ്യച്ചാ.
ക്ക ഉള്ളതന്നെ ഏനിയല്ലൊ. ക്ഷെ കാണാതെ പോയി. ഇപ്പം ഇപ്പത്തെ സ് ആഹ്ത് സെ എല്ലാരും കണ്ടു പിടിക്കാണ്. അപ്പൊ പിന്നെ അത്ര വല്ല പ്രശ്നല്ല. സമൂഹ ഇതിന്റെ മാറ്റങ്ങള് അങ്ങനെയാണല്ലോ. കാലം കോലും ഒക്കെ കാല അതിനനുസരിച്ച് കോലം കെട്ടാ ഹാ മാതിരി. ഞാ വിളിക്കട്ടോ.
ആഹ്, അയിക്കോട്ടെ. ശരി.